ആഹ്.
ആഹ് കേക്കില്ലേ?
ആഹ്, കേൾക്കുന്നുണ്ട്.
ആഹ് എന്തൊക്കെ? ഉണ്ട്ണ്ട്, ഉണ്ട്ണ്ട്.
ഏ എന്താ ചായ കടൊക്കെ വൈകുന്നരത്തിലുള്ളക്കെ ആയോ?
ഒന്നും ആയിട്ടില്ല മൂന്നരേൊക്കെ ആയിട്ടല്ലേള്ളൂ.
ഓ വരെ കയട്ടുള്ളു പറഞ്ഞ അതില്, നീച്ചാ തോന്നില്ല മഴ എങ്ങനെ ചിഞ്ഞ്പെയ്യുന്നുണ്ട്.
ഇണ്ടോ?
ആഹ് ഹേ എവിടെന്ന് മഴയാണ്. ഇന്ന് പുച്ചന്റെ ശേഷ ഇപ്പ നല്ല മഴയാ.
ആഹ് അവിട ഇടിമുട്ടി. ആഹ് മൂടി നൽക്കുന്നുണ്ട് പെയ്തിട്ടില്ല.
ഏ വളല്ല മഴണ്ട്ന്ന് നല്ല മഴന്റെ ദിവസവും, ഉച്ചവരെ നല്ല വെയിലായിന്ന കേട്ടോ, ഉച്ചന്റെ ശേഷം, ഇപ്പോളാണ് ഇപ്പൊ രണ്ടര, ഒന്നേരം ഒന്നേ കാലൊക്കെ ആയപ്പോളാണ്. പോയാലോടങ്ങിയെ.
തുണിയക്കെ ഉണകിട്ടിയോ അപ്പോ?
തുണിയൊക്കെ ഏകദേശം ഉണങ്ങി കിട്ടി. ഈ തുണിയളാണ് കാര്യായിട്ടോണം എ കണ്ടിയത് വറെ. വെയിലറക്കുമ്പോളേ ഞാ- ഭയങ്കര കതിയള ആഹ്... കൂട്ട കൂട്ടിടണ അല്ലെ ഒരു വേറൊരു സ്മെല്ലാണ് അറിയാനെ.
ഉം സ്മെല്ലും അതെ.
ഭയങ്കര സ്മെല്ലാ.
നല്ലൊരു വെയില്- കൊണ്ടില്ലന്നുണ്ടെങ്കില് ഒരുമാതിരി ഒരു മണോ,
അതന്നെ.
ഒരു തണുപ്പും ആകെപ്പാടൊ ഒരുതാ. യൂണിഫോമോക്കെയാണ് ആകെ- ആഹ് ഒരാള് കകൂള പോയി, ഒരാൾ ചെർതാ.
ആഹ് അങ്ങനെ ചോയിച്ചേ വല്യോള് പോയി ചോദിച്ചു.
ആഹ്ചെറ അവൻ- ആൺകുട്ടിയാണ് അവൻ,
ആഹ് ആഹ് യു. കെ. ജി ആണ് അതെ സ്കൂൾ വിട്ട- വരാനായിണ്ടാവല്ലോ?
ആഹ് നാലെ മുക്കാല് ആവും എത്തുമ്പോ.
അപ്പള കാവുവോ മ എൽ. കെ. ജി, യു. കെ. ജി നേരത്തെ വിടൂല്ലേ?
സ്കൂൾ ബസ്സാണ്.
ആഹ് അങ്ങനെ.
ഒന്നിച്ച ആഹ് ഒന്നിച്ചല്ല വരാൻ പറ്റോ.
ആഹ് അപ്പോ മറ്റേ കുട്ടികളെ- കൂടുതല ഇവല നേരത്തെ വിടൂല്ലേ?
ഇര് മൂന്ന് അമ്പതിനനൊറ്റ വിടും. ബസ് ക കയറ്റിയിടുത്തു ആദ്യ ഇങ്ങനെ. ക്ലാസ് അനുസരിച്ചിട്ടേ ചെറിയ കുട്ടികളുടെ. ആദ്യം ഒക്കെഴഞ്ഞ പിന്നെ, ഏൽപ്പിക്കാരെ. അങ്ങനെ വിട്ട്, വിട്ട് പിന്നെ ഹയർ, ഹൈസ്കൂൾ അങ്ങനെ. ഓരോ ബസ്സിൽ കയറാനുള്ള തിരക്ക് ഒഴിവാക്കാനേ.
ആഹ്, ആഹ്, ആഹ്, ആഹ്.
നാല് മണിക്ക് എടുക്കുള്ളൂ പിന്നെ അത് കറങ്ങി തിരിഞ്ഞ് കെയറ്റി എറക്കി വരണ്ടേ അപ്പൊ നാലേ മുക്കാലും ആവും
ആഹ് ഓരോ കുട്ടിയാളി ഓരോ ജംഗ്ഷനിൽ എറക്കിഎഇറക്കി ഇങ്ങനെ വരണ്ടേ
ഉം മഴയക്കാണുന്നുണ്ടെങ്കി പിന്നിം വൈകും അതക്കെല്ലേ വരാൻ പറ്റുള്ളൂ നല്ല ഇടിപൊട്ടണണ്ട് പെയ്യ്ണ്ടാവും പ്പന്ന്
ആഹ്
രണ്ടുസയിട്ട് മഴ ഉണ്ടായിരുന്നില്ല ഇന്ന്പ്പൊ ഒര് നല്ല ഇടിണ്ട് ഉം
രണ്ടിസയിട്ട് കൊക്ക ഇണ്ട അവിടെ ഒക്കെ ഉള്ളട്ട് വാതിലടിച്ച്
അ ആഹ്
സ്കൂള് വിട്ട് വന്ന് നേരത്തെ വന്ന്ണ് ന്നേ ന്ന് നീ ഇന്ന് എക്സാ അല്ല തയ്നി മീറ്റിംഗ് എനി
ആഹ് പോരൻസിന്റെയോ
ആഹ് പേരെന്റ്സ് ആഹ് പി ടി മീറ്റിംഗ് ആയിരുന്നു ഇന്ന്
അത് തുടങ്ങിയപ്പഴേക്കയി
അത് കുട്ടികളെൊക്കെ ഒന്ന് പരിചയപ്പെടാനും ഏതൊക്കെ രക്ഷിതാക്കൾ ഏതൊക്കെ കുട്ടികളതാണ് പിന്നെ നമ്മുക്ക് കാര്യങ്ങളൊക്കെ സംസാരിക്കാനും നമ്മുക്ക് നമ്മളെ കാര്യങ്ങളൊക്കക്കണ്ട് പറഞ്ഞു തരാണ്ടാവല്ലോ കുറേ
ആഹ്
അത് കുട്ടികളൾ പുസ്തകം എടുക്കുന്നതും ഡയറി എടുക്കുന്നതും അങ്ങനെ ഓരോ സംഭവങ്ങളും ഉണ്ടാവുമല്ലോ
ആഹ്
അപ്പൊ അങ്ങനെ ഓരോരെ കാരണങ്ങൾ പറയാൻ വേണ്ടി വിളിച്ചതേനി നിന്ന് അപ്പൊ ഇന്ന് സ്കൂൾ ഉച്ചക്ക് ഒരു മണിക്ക് വിട്ട് ഒന്നരയ്ക്കയ്നി നമ്മളെ മീറ്റിംഗ് അത് കഴിഞ്ഞ് ഒര് ഞങ്ങളെ ഒപ്പം പോന്ന്
ആഹ് കൂടെ വന്നില്ലേ
കൂടെ പോന്നു ഇനെപ്പ വന്നത്രണ്ട എങ്ങനെ
പ്രൈവറ്റ് സ്കൂൾ ആണോ ഗവൺമെന്റ് ആണോ
ഗവൺമെന്റ് സ്കൂളാണ്ണത്
ആഹ് അപ്പൊ ഭക്ഷണൊക്കെ കിട്ട്ണ്ടോ
ആഹ് ഭക്ഷണൊക്കെ അവിടെണ്ടാവും ഭക്ഷണ പോലെ അധികവും കൊണ്ടോകും കൊണ്ടോണം എന്നന്നാലെ ഓൽക്ക് സമാധാനം ഉള്ളൂ ഉം
അപ്പൊ ങ് എല്ലാണ്ട് കറിയായിട്ട് അവിടുന്ന് കിട്ടു അപ്പൊ
അല്ല ചോറും കൂട്ടാനും ഒക്കെ ഒലാണ്ട് കൊണ്ടോകും
അതെ
എങ്ങനെ കൊണ്ടോ
ഇപ്പൊ നല്ല ഫുഡ് ആണല്ലോ എന്നിട്ടും കൊണ്ടുപോകൂലെ
ഉം അത് ചിലേന്ന് അത് ഓരോ തോന്നലാണ് ഓരോ സമയത്ത് ഓൽക്ക്
ആഹ്
ഉഹ്
ബിരിയാണി മന്തിന്നൊക്കെ ഇങ്ങനെ പറയ്ണെക്കല്ലേ
ആഹ് പ്പൊ സ്കൂൾ ഗവൺമെന്റ് സ്കൂളൊക്കെ ഉഷാറാണ്
ആഹ് അതെ അതെ അതാണ്
അറേഞ്ഞി ഓൽക്കൊക്കെ ആഹ് നിങ്ങൾ ചിക്കൻ കറി എന്തൊക്കെ ഒക്കെണ്ട് ആഹ് ബുധനാഴ്ച ദിവസം മുട്ട ചൊവ്വം വ്യാഴം പാല് പിന്നെ അതുപോലെ ഇന്നലെ ചിക്കൻ കറിയേനി അത് അങ്ങനെ ഇടക്ക് സ്പെഷ്യൽ ണ്ടാവും അനൊക്കെ ഞാൻ പറ്യ ഗവൺമെന്റെ സ്കൂളൊക്കെ പൊ ഉഷാറാണ്
ആഹ് മുട്ട പൊഴുങ്ങിട്ടാവുംല്ലേ
ആഹ് മുട്ട പുയിങ്ങിയത്
ആഹ് അപ്പൊ അവിടെ ഇരുന്ന് കഴിക്കണംല്ലേ
അല്ല വീട്ടിൽ കൊണ്ടുവരുന്നൾക്ക് വീട്ടി കൊണ്ടരാ കാരണം സ്കൂള് വിടുമ്പള ഓല്ക് കൊടുക്കുള്ളു
ആഹ് ആഹ്
കാരണം മുട്ടൊക്കെർഞ മണക്കുല്ലോ കൊറച്ച് കഴിഞ് കുട്ടിളെ അയന് സ്മെല്ലേകാരം ത്തിന്ന് കഴിഞ് അപ്പൊ സ്കൂൾ വിടാല നേരത്തെേ ഒരു കൊടുക്കുള്ളൂ
ആഹ് പോയിട്ട് കൊണ്ടരാം
വീട്ടിക്ക് കൊണ്ടരാം
പാലൊക്കെ അവിടുന്ന് കുടിക്കും
പാലും കൊണ്ട്നോൽക് കൊണ്ടര കുടിക്നോല്ക് കുടിക്ക ന്റെ വല്ല്യോരൊന്നും പാലൊന്നും വാങ്ങന്നെല്ല്യ
പാലൊക്കെ ഹറാമാണ് അടുത് കൂടെ പോകാൻ പാടില്ല പോ ആഹ് പാലൊന്ന് അടുതു കൂടെ പോകാൻ പാടില്ല ന്റെ രണ്ടാമത്തഹ് വാങ്ങി കുടിക്കും
ഇപ്പൊ പായസ ആക്കിട്ടൊക്കെ കൊടുക്കുന്നൊക്കെ കേട്ടൂല്ലെ പായസൊക്കയിട്ട്
ആഹ് പായസ ഒക്കെണ് കൊടുക്കും വൽക്ക് വല് എത്രോ വട്ടം ഇങ്ങട്ടും കൊണ്ട്രുത് സേമിയ പായസും പിന്നെ അടപ്പായസവും ഒക്കെ ണ്ടാവും വൽക്ക് ഞാ പറ്യ ഒരു സ്കൂള് ഒരു കൊല്ല ത്തിൽ എത്ര വെട്ടാ പായസം കൊണ്ടുന്ന് എനിക്ക് ഓർമ്മന്നല്ല അയി മാത്രം കൊണ്ടോന്ന്ണ് അറിം
അതെ ആഹ്
ഇവടെ സ്കൂളിലൊക്കെ എല്ല മെച്ചന്നെണ് പാടന്നം കൊണ്ട് നോക്കുമ്പളും അങ്ങനെന്നെ നല്ല മാഷ്മാരും
ഏഹ് പണ്ടത്തെ പോലെ അല്ല ഇപ്പളേ ഇപ്പൊ മത്സരംല്ല കൂടു ഇവല് റിസൽട്ട് ഉണ്ടാക്കാൻ വേണ്ടിട്ട് കൂടുതൽ പ്ലസ്സ് ണ്ടാക്കാൻ
ഉം
പ്പ നല്ല പഠിത്തോ രാവിലെ മോർണിംഗ് ക്ലാസ് ഈവനിംഗ് ക്ലാസ്സും ഒക്കെ ആയിട്ട് പറത്തിനൊക്കെല്ല സ്പെഷ്യൽ ക്ലാസ്സും ഫുഡും കൊടുക്കും പിന്നെപ്പോ എന്താ പാട്
അതന്നെ എന്താപ്പൊ കൊഴപ്പം ഗവൺമെന്റ് സ്കൂളാണെ മറ്റെ ഗവൺമെന്റ് ഇതാവുമ്പോ പറച്ചില്ല ആൾക്കാർക്ക് കേൾക്കുമ്പോ ആഹ് ഗവൺമെന്റിലാന്ന് ചോയ്ക്കും പക്ഷെ പ്രൈവറ്റില് ആഹ് പ്രൈവറ്റിന് പൈസ കൊടുത്തണ്ട് പഠിപ്പിച്ച്മ്പൊ അത അയ്ന്റതായിട്ടുള്ളത്ണ്ടാവും ഗവൺമെന്റ് ആാവുമ്പോ അത അയ്ന്റേതായിട്ടുള്ളതുണ്ടാവും
അതെ പഠിത്തൊക്കൊരേ പോൽ
പട്ത്തൊക്കെ പഠിച്ണ കുട്ടികൾ ഏത് ഗവൺമെന്റ്റായാലും ഏത് പ്രൈവറ്റ്യയാലും ഒക്കെ പഠിച്ചും ന്നറിം ഞാന്
ആഹ് ഗവൺമെന്റിലിപ്പൊ എന്താ മോശം ഒരു മോശകേടും ഇല്ല
ആഹ് എന്തപ്പം ഏഹ് ഒക്കെ ഒരേ വിഷയു ആണ്. ഒരേ പഠന്വാണ് പിന്നെപ്പെന്താ ഇപ്പ കൊറേ പ്രൈവറ്റ് അങ്ങൻത്തെ പ്രശ്നംന്നുല്ലാറ
പ്രൈവറ്റിലാണെങ്കിലും സ്റ്റേറ്റ് സിലബസെന്യാണെ. രണ്ടും ഒരേ സിലബസ് തന്യാണ്.
ആഹ് സിലബസ് ഒക്കെ ഒന്നാണേ മാറ്റൊന്നു ഇല്ലൽ
ഉം ഉം ഞ ആ ഞങ്ങളെ കുട്ടി ഇപ്പം പ്രൈവറ്റിലാണ്. അവനൊര് അഞ്ച് വെരെ വിട്ടിട്ട് ഗവൺമെന്റ് ഒരു ബേസ് ആയിട്ട് ഇംഗ്ലീഷൊക്കെ ഒന്ന് ബേസ് ആയിട്ട് പിന്നെ മാറ്റണം വിചരിച്ചിട്ടാണ് ഗവണ്മെന്റ് തന്നെ വിടണം.
ഉം ഉം
വർഷങ്ങള് കഴിഞ്ഞിട്ട് ഇപ്പ കേറിട്ടെല്ലൊള്ളൂ എൽ കെ ജി യു കെ ജി ആയിട്ടല്ലേ ഒള്ളു. അഹ് കഴിഞ്ഞിട്ട് വാണം മാറ്റാൻ.
കൊറച്ചന്നായ ഉഷാറായിക്കോളും.
അതെ. ക്ലാസ് സ്കൂളൊക്കെ ഒന്ന് പറഞ് മനസ്സിലാവണം. ഇപ്പൊ അതന്നും അറീലെയ്‌ കളിക്കാനൊന്നെയ്.
ഉം. ഇപ്പ എത്താ ഓല്ക്ക് നേരം കഴിഞ്ഞാ ഓല്ക്ക് കളിക്കണം ന്നല്ലാതെ എത്താപ്പ ഓൽക്കറിയാ.
ആഹ് അതെ വന്ന് കഴിഞാ പഠിപ്പിക്കാനാ പാട്. ഒന്ന് വായോ വായോ വായോന്നും. പറ്ഞ്ഞു പറ്ഞ്ഞു കൂടൊന്ന് ഇരുന്ന് കിട്ടാൻ.
ഞ പിന്നെ അമ്മക്ക് ചെറീറ്റങ്ങളുംകൂടി ഇണ്ടാവുമ്പോളേയ് അമ്മക്ക് അ അത്തറിം. കഴിയൂല അറിയ ഇരിക്കാനൊന്നും ഇന്ന് ഇപ്പോ പീ ട്ടിയക്ക് മീറ്റിങ്ങിന് പോയിട്ട് അങ്ങനേണ്. വല്യോന്റെ ടീച്ചർക്ക് പിന്നെ ഇവനെ വല്യേ പരിചയല്ല. അപ്പൊ പിന്നെ ഇപ്പൊ പുത്യേ വന്ന ടീച്ചറല്ലേ. ടീച്ചർക്ക് കുട്ട്യേളെ കുറിച്ചൊന്നും ഒരായ്ടിയില്ല. ഇഞ്പ്പോ അടുത്ത മീറ്റിംങ്ങൊക്കെ ആവുമ്പോത്തിന് ഇനിക്കെന്തെം പറയാണ്ടാ വൊള്ളൂന്നൊക്കെ. പറിണ്ട് ടീച്ചറ്. ഒരു കുട്ട്യേളെ കുറിച്ച് പുതിയ ടീച്ചർമാരാവുമ്പോ അഭിപ്രായം പറയാണ്ടാവൂലല്ലോ.
അതെ പേരും നാവും ഒന്നും അറിയില്ലനി ഒരു പരീക്ഷ ഇട്ടാലല്ലേ ഓൽക്കറിയൊള്ളൂ.
അത്തന്നേണേ. ഓൽക്കൊന്നും അറിയിലല്ലോ രണ്ടാമത്തോന്റെ പിന്നെ ഒന്നാം ക്ലാസ്ത്തെ ടീച്ചറന്നേണ്. അപ്പ അയിന് പിന്നെ വെലെ പച്ചവെള്ളം പോലെ അറിയണല്ലെ ടീച്ചറെല്ലെ.
ആഹ് ആഹ് ഒരു കൊ കൊറെ കണ്ടിട്ട്ണ്ടാലെ
ഓൽക്ക് പിന്നെ കൊറേ പറയാണ്ടാവും. കണ്ട കുട്ട്യേളാവുമ്പ ഓൽക്ക് കൊറേ പറയാണ്ടാവേയ്. ക്ഷെ ഇന്നാലും മോനെ കുറിച്ച് ഓൻ നല്ല ഉഷാറാണ് എന്നും ടയറി എയ്തി ഒരേ ഒരു വ്യക്തി ഓനൊള്ളു. ഓനാണ് എന്നും ഡയറി എയ്തി കൊണ്ടര്ന്നത് ന്നൊക്കെ പറയ്ണ്ടി.
വന്നിട്ട് വായ്പിക്ക്ണ്ടാവുല്ലേ.
എങ്ങെനെ?
ഡയറി വായ്പിക്കുണ്ടുണ്ടാവുല്ലേ.
ആഹ് അയിന് ഡയറി വായിപ്പിക്ക് ണ്ടോയിച്ച എല്ലാ കുട്ട്യേളും ചെയ്യണില്ലാന്ന് അതാ അപ്പ ടീച്ചറ് പറിണതേയ് അമ്മള് പറഞ് കഴിഞ്ഞാല് എല്ലാരും ഒരുപോലെ ചെയ്യണം.
അതെ.
ഡയറി ഇണ്ട് ഗ്രൂപ്പ് ഇണ്ട് വായനക്കായിട്ട്.
ആഹ് ആഹ്.
ഇപ്പൊക്കെ ഞാ പറ്യ ഉഷാറെല്ലെ.
അതെ ഉം നാർത്തതെക്കാട്ടിലും നല്ല മെച്ചാണേയ്.
ഓല് പഠിപ്പിച്ചത് അമ്മക്ക് ഇവടെ നിന്നിട്ട് അമ്മള് പഠിപ്പിചൊടുക്കണം പി ഇന്നടു ഇപ്പം വിഷയം ഇപ്പൊ പിന്നെ ബി എസ് ഒക്കെ. ഇന്ന് ഇട്ത്ത പാഠം നാളേക്കത് പഠിച് കൊണ്ട് വന്നിട്ട്. ചോദ്യം ചോയ്ച്ച്ട്ടാണ് പിന്നെ മറ്റേ പാട ഇട്ക്കൊള്ളൂ.
ഉം ഉം.
അങ്ങനെക്കല്ല മാറ്റങ്ങളാണ് അറിയുന്ന്.
ഇപ്പൊ പിന്നെ ഫുള്ള് വാട്സപ്പും ഗ്രൂപ്പും ഒക്കെ ഉള്ള കാരണം പഠിപ്പിക്ക്ണുണ്ടോന്നും അറിയ ഇല്ലേന്ന് അറിയ ഫുൾ വർക്കും കാര്യങ്ങളൊക്കെ അന്നന്ന് ഇട്ടും തരൊല്ലോ.
അതന്നെ.
ഓരോ കുട്ടോളെ കുറിച്ച് ഓരോന്ന് ഇങ്ങനെ കൂടുതൽ കൂടുതൽ അറിയാനും പറ്റും. ഒക്കെപ്പൊ ഫോണിക്കൂടെല്ലേ.
അതാണെ എല്ലാ സൗകര്യം എല്ലതും അറിയാനും പുടിച്ചാനും ഒക്കെ കഴിയണ സൗകര്യം ആയില്ലേപ്പൊ
അതെ.
മ്മളെ അമ്മളെ കുട്ടി എന്ത് ചെയ്യണിണ്ടോന്ന് വരെ മ്മക്ക് ഒറ്റടിക്ക് മ്മളാ ഒരു മിനിറ്റ് വെച്ച് മ്മക്ക് അറിയാൻ കഴിയും ഈ ഒരു ഫോ
അതെ അതെ പണ്ട് വീട്ടിന്ന് സ്കൂള് ക്കാ പറഞ്ഞു പോകും പറ്റിയോന്നും അറിയില്ല ട്ട് പഠിച്ചോന്നും അറിയി
സ്കൂൾന്ന് വീട്ടിലെത്തുമ്പളാണ് രക്ഷിതാക്കൾ അറിയൊള്ളെയ്ന്
അതെ ഇപ്പ അങ്ങനല്ലല്ലോ ഇപ്പൊ ഇ ഇപ്പ അറ്റൻഡൻസ് ഇല്ലെങ്കിലും വിളിക്കും എത്തിയില്ലെങ്കിലും വിളിക്കും ഇപ്പൊ ഓരോ സൊ ദിവസം കയ്യുന്തോറും ഓരോരോ പുരോഗമനല്ലേ ഇപ്പൊ ചായക്കടിയൊക്കെ ആയോ?
ചായക്കല്ലേ കടിയൊക്കെതാ ആക്കട്ടെഞ്ഞി ഇന്നായിക്കോട്ടെ ഏതായാലും ശരി ഇവിടെ മക്കള് വന്ന്ക്ക്‌ണ്ട് ഞാ ഓല്ക്ക് കൊടുക്കട്ടെഞ്ഞി ആഹ് ആയിക്കോ
ശരി.